ആ
ആ, എന്തോ, എട്ക്ക്ന്ന്.
ഞാതാ, കുളിയൊക്കെ, കഴിഞ്ഞ് ഇപ്പൊ, അവിടെ, ഇരിക്കുന്നു, മഴ കൊളോണ്ടോടി. ആ, ആ, ഇവിടെ, ചെറിയൊരു മഴയുടെ, കോള്.
മം, പിന്നെ, എന്തുണ്ട്, വിശേഷം. കുഞ്ഞുങ്ങളൊക്കെ
പിള്ളേര്, പഠിക്കാൻ, പോയി അവിടെ. നാലര, കഴിയും
ഓ, മം, ഇവിടെ, ഇന്ന്, ഇവിടെ നേരത്തെ ഇപ്പവിടും, ഇവടെ സ്കൂളിലെ, സാറ് മരിച്ചു, പോയി, സാറിന്റെ, അച്ഛനങ്ങാടോ- മരിച്ചു, പോയി അതിന്ന് രാവിലെയാ, അറിയുന്നെ ഇല്ല ഇപ്പം വിടൂന്ന്, പറഞ്ഞു, മൂന്ന് മണിയാകുമ്പോം, വിടൂന്ന് പറഞ്ഞു.
ആ, മെസ്സേജ്, വന്നല്ലേ. മം, പിന്നെ, വേറെന്താ, മോനങ്ങൻവാടിയില്, വല്ലോ, പോണോ
ഇല്ലെടി രണ്ടര, ഇപ്പ, മൂന്നര, ആവതെ മൂന്നര, ആവതെ, അംഗനവാടിലൊന്നും എടിക്കത്തില്ലല്ലേ
ആ, മൂന്നായില്ലേല്ലേ
മം, മം, രണ്ടര, ആയതേ, ഉള്ളൂ ഇനി, എഴുതിപ്പിക്കണ്ടേ.
ആ
മം
മം, പിന്നെ, വേറെന്താ, ഇണ്ട്
വേറെ ന്താ, നിങ്ങളെ, ഹസ്ബന്റോ.
ഇക്ക, ജോലിക്ക്, പോയി, കമ്പനി കാണും.
നീ, എന്തോടുത്തോണ്ടിരുന്ന്, ഇത് വരെ,
എനിക്ക്, ജോലി, ഉണ്ടായിരുന്നു പിന്നെ, അത്, കഴിഞ്ഞ്, ഞാൻ, ഇച്ചിരി, കിടക്കുവടി, കാരണം ഞാൻ, നാലരയ്ക്ക് എണീക്കുന്നതാ. പിള്ളരെ, വിടാൻ, ആ, നാലരക്ക്. എണിക്കൂടി, ഞാൻ, എനിക്ക് ഞാൻ, ആകെ, രാത്രി ഉറങ്ങുന്നത്, മൂന്ന്, മണിക്കൂറാണ്.
അതെന്താ
അതന്ന്, വെച്ചാ, ഇക്ക, വരുമ്പോ തന്നെ, പന്ത്രണ്ടര, ഒരു മണിയൊക്കെ, ആവും.
ശോ
ആ, പിന്നെ, കഥയൊക്കെ പറഞ്ഞിരുന്ന്, എല്ലാം കഴിയുമ്പോഴത്തേക്ക്. ഒരു, സമയം, എത്തും, പിന്നെ എനിക്ക്, ആകെ ഇക്കാ, ഈ രണ്ടര, മൂന്ന്, മണിയൊക്കെ ആകുമ്പ തന്നെ, ഉറങ്ങണത്, എന്നിട്ട്, ഇക്കാ, ഏഴര, വരെ, കിടന്നുറങ്ങും ഞാൻ, നാലര, വരെ. അത്, അത്, കൊണ്ട്, അത് ബാലൻസ്, ചെയ്യാൻ, വേണ്ടി ഞാൻ, രാത്രി, എടുത്തത്, ഉച്ചക്ക്, കയറി, കിടന്ന ഇച്ചിരി,
ആ, അത്, ഉറങ്ങണം അല്ലെങ്കിൽ, പിന്നെ, പല, പല പ്രശ്നങ്ങള്, ഉണ്ടാവും. മം, ഒന്നാമത്, എല്ലാണത്തിനും ഇപ്പ മുപ്പത്, വയസ്, കഴിയാറായി. കഴിഞ്ഞോ, എനിക്ക്, ജൂലൈ ആക്ബോ, കഴിയും ഇന്ത്ു
ആ, മുപ്പത്, കഴിഞ്ഞ്, ആ
അപ്പഴ, ഈ, ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ, വരുന്നത്.
ആ, അങ്ങനെ, ഉച്ചക്ക്, കിടക്കും ഇല്ലാന്നുണ്ടെങ്കി, തല, നേരെ, നിക്കത്തില്ല. മം, എന്നിട്ട്, എണീറ്റ്. കുളിച്ചിട്ട്, ഇവിടെ, ഇരിക്കുന്ന് കഴിച്ചില്ല, ഇനി.
ഇയ്യോ, കഴിച്ചില്ലേ
ല്ല അത് കുഴപ്പമില്ല
ഉം ന ഇച്ചേരം സം
ആ എന്റൊ കഴിപ്പൊ കേക്കതാ
ഉം ഉ മാക്സിമം ഒക്കെ റെസ്റ്റ് എടുക്കാ നോക്ക്
പന ആര്ന്നടിയ ആ പനിയ ഹോസ്പിറ്റലില ക്ക ആയിന്നൊന്നും പറയണ്ട ഓ അങ്ങ് പെട്ടു പോ പത്ത് ദിവസം ഒറ്റ കിടപ്പ് കിടന്ന് നൂന്നട്ടില്ല ആ കുഞ്ഞുങ്ങള് സ്കൂളില് സ്കൂള് തൊറന്ന് എ ഇണയ മോളാ കൊണ്ടുവന്നത് സ്കൂള് തുറന്ന് രണ്ടു ദിവസം ആയപ്പോം അവള് പനിയായിട്ട് വന്ന് അങ്ങനെ അവളെ നോക്കി എനിക്കായി മൂ പുത്ത ചെറിയൊരു രീതിൽ വന്നങ്ങ പോയുള്ളു ഇളയാക്കും നമ്മള് വീട്ടിൽ തന്നെ മരുന്ന് കൊടു ങ് മാറി പക്ഷെ എല്ലാം കൂടെ എനിക്കിട്ടാ ഞാൻ കിട്ടി കിട്ടിയപ്പ്ഴ്തേക്ക് ഭയങ്കര കിടുങ്ങലും പനി നൂറ്റഞ്ചും നൂറ്റിയാറും ഒക്കെ ആയി പനി
അയ്യോ അത് ഇപ്പോഴത്തെ പനി അങ്ങനത്തുള്ള പനിയല്ലെ
ആഹ് കൊണ്ടുപോയി ട്രിപ്പ ഒക്കെ ഇട്ട് പിന്നെ ഫുള്ള് കട വത്തയും ചീണവും ഉറക്കവും തലവേദനയും ഒന്നും പറയട്ട് അത് അന്ന് തൊട്ട് പിന്നെ പിള്ളേർക്ക് ലീവാ എനിക്ക് വന്ന് വെള്ളിയാഴ്ച തൊട്ടാണ്ടാ പോയിച്ചടങ്ങിയ വെള്ളിയാഴ്ചേ തൊട്ടാ പിന്നെ ഇപ്പോൾ ഒരു സ്കൂൾ വങ്ങ ശേഷം പോയി തുടങ്ങിയതാ കാണോ എങ്ങനെ വിടും
ഉം
അങ്ങനെ കൊച്ചുങ്ങള കൂടെല്ല ആ വേറെ ആര ഇല്ലാതാനും പിന്നെന്ന് വെച്ചാല് നോട്ട് എഴുത അതിനേക്കാളും വലുത് പോകൻ പോലും നമുക്ക് നോക്കാൻ പറ്റില്ല അതിന്റെ ഇടയ്ക്ക് കുറെേ നോട്ടുകൾ വന്ന് അ ഈ രണ്ടുപർക്ക് നോട്ട് എഴുതാൻ കൊടുക്കും മൊത്തത്തി ഇപ്പൊ പ്രാന്തായിരുന്നു ഒന്ന മൂത്താള് മൂന്നില്
ഉം ഇളയാള്
ആ ആ പക്ഷെ ശരിക്കും ഉണ്ടടി പഠിക്കാൻ ഓ പഠിക്കാ കൊക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് ഐ സി സിയ ആ ഐ സി ഐ സി ക്വസ്റ്റ ആൻസർ ഒക്കെ പഠിക്കാനുണ്ട് ഇപ്പൊ
ഉം ഇവരക്കും ഉണ്ട് പക്ഷെ അവര് കൊ ചിച്ചിച്ചേ കൊടുക്കത്തോളൂ സോനെ അങ്ങ് എഴുതിപ്പിക്കത്ത ഒന്നുല്ല വായിക്കാൻ കൊടുക്കും ഇഷ്ടം പോലെ വായിക്കാൻ കൊടുക്കും അത് ഒരു ആ ഒരു പച്ചാ ഒരാഴ്ചയില് ഒരുചാപ ഒരു വിഷയത്തിന്റെ ഒരു ചാപ്റ്ററെ പഠിപ്പിക്കത്തുള്ളൂ
ആ
ഉ അങ്ങനെ അവരെ പഠിപ്പിക്കുന്നത് അടുത്ത ആഴ്ച ഇപ്പം ഒരാഴ്ച ഇ വി എസ് ആണെന്നോ ഒരാഴ്ച ഇ വി എസ് ആണെന്നുണ്ടെങ്കിൽ ആ ഇ വി എസ് സി ഒരാഴ്ച കൊണ്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് പിന്നെ അടുത്ത ഇംഗ്ലീഷ് തുടങ്ങത്തോള്ളൂ
ആ
അല്ലട്ടങ്ങന
ശരി ഉ ഇവർക്കും ഇങ്ങനെ കൊടുക്കും പക്ഷെ കൊടുക്കാൻ ഡെയിലി പഠിച്ചൊണ്ട് വരാ എല്ലാം കൂടി ഒരുമിച്ച് പഠിക്കാൻ പറയ ഒന്നോ രണ്ടോ കൊക്സ്റ്റ ആൻസർ അല്ലെങ്കിൽ ഇത്ര വേർഡ്സുകൾ അങ്ങനെ ഇട്ട് എന്നിട്ട് ഇതെല്ലാം കൂടെ ഒരുമിച്ച് പിന്നെ ഒരു ടെസ്റ്റ് അങ്ങനെയുള്ള രീതി
ഉം
ഉം അനെ പിന്നെ മൂന്നാം ക്ലാസ് ആയിരിക്കും ഒരുപാടുണ്ട് നമ്മള് ആറി പഠിച്ച കാര് കാര്യങ്ങളൊക്കെ ആ ആറി പഠിച്ച കാര്യങ്ങളൊക്കെ അവളിപ്പോ പഠിക്കുന്നു
അങ്ങനെ നിനക്കും പഠിക്കല്ലേ അോട്ട അല്ലടി പിള്ളരി ഇപ്പൊ എനിക്ക് തോന്ന ഇുരി കൂടെ പെട്ടെന്ന് അങ്ങ് ഇച്ചിരി കൂടെ പെട്ടന്ന് പോയിരുന്നെങ്ക മുപ്പതാർ നാപ്പത് വയസ്സിന് മുമ്പേ നമുക്ക് പി എസ് സി എഴുതർന്നു
ആ് നല്ലപോലെ ഉണ്ട് ആഹ ആ ആണ്
ീന്നല്ലേ നമുക്ക് പീ എ സി ക്കും വരുന്നത്
അതാ ഉ ഒും പറയണ്ട അങ്ങനെയുള്ള കാര്യങ്ങളാ
ഉം പിന്നെഎന്താ ഉണ്ടാക്കി ചോറും കറിയൊക്കെ
ചോറ് ചോറ് ചാള കിട്ടിയത് ചാള പൂള് ആഹ്ച്ച ചാളപുളിയും മുളവും പിന്നെ ഇന്നലത്തെ ഇച്ചിരി കറി പറ്റിച്ചത്ും ഇരിപ്പ ഉണ്ടായിുന്ന മാങ്ങ പറ്റിച്ചതേ
ഉം ഹ
പിന്നെ വെറും കറി പൊരിക്കാനൊന്നും ഇല്ല കൊച്ചുങ്ങളൊന്നും ന്നും കഴിക്കത്തില്ല മീൻകറി മീൻകറി കൂട്ടും പക്ഷെ മീൻ വേണ ആ മാംസംമുള്ളതൊക്കെ അവള്മാർ കൂട്ടത്തുള്ളൂ അവള് മര് വരുമ്പോ മുട്ടയ പൊരിച്ച്ു കൊടുത്ത ത്ത അതി
ഉം
അവരൊക്കെ മുട്ടയുടെ ആളുകളളാണ് മീനേക്കാളും ഇഷ്ടം മുട്ടയും ചിക്കന ആ ആഹ് അല്ലാതെ മീൻ വേ ആഹ ആ അത് അതൊ ഞാൻ എടുക്കത ഇല്ലേടിയവളന്മാർക്ക് പൊരിച്ചതാണെങ്കിൽ ഒടുുകതിര കറയിയിലട്ടതാണെങ്കില ഒടുുകതിര കാരണം എനിക്ക് എന്നെ നേരെവന്നെ അറിഞ്ഞൂടാം എന്റെ മണ്ടേൽ മുള്ളുകയറ അതുകൊണ്ട് ഞാനും കൊടുക്കാറില്ലെങ്കിൽ കൊച്ചുക്കൾക്കും കൊടുക്കാറില്ല ഒരിക്കലണ്ട ഞാൻ അറിയാതൊന്നും ഇവിടെ പറയ ഞാൻ പറഞ്ഞഞ് പറഞ്ഞഞ് പറഞ്ഞഞ് ഞാൻ ചടയിലൊക്കെ ഗുണങ്ങൾ ഇരിക്കുന്ന പറഞ്ഞഞ്ഞ്ഞഴുകി കൊടുത്ത് പറഞ്ഞോണ്ട് കൊട്ത്ത് ഇതിന്റെ തൊണ്ടയിൽ കയറി രണ്ട ദിവസം അത് കാറി കയറി നടടന്നു അതിന്റെ ഊപ്പാടെല്ലാം വന്നു അ അപ്പൊ അവള് തന്നെ പറയുന്നു മേലാ എനിക്ക് എടുത്ത് വക്കും ആഹ
കൊടുത്ത കൊടുക്കണം കന്ന മുള്ളൊക്കെ എടുത്ത് കഴിക്കാനവന എടുക്കും മോന എന്റെ മോൻ ഇവൻ തന്നെ മുള്ള എടുത്ത് കളയും പക്ഷെ അവള് കളയത്തില്ല അവള അപ്പോഴേൂതുപ്പും
ആഹ ഈ പിുള്ളേർക്ക് അറിഞ്ഞു കൂടെടീ ഈ നെത്തോലിയൊക്കെ തന്നെയും അ മുള്ളോടെ ചവച്ചരച്ച്ുതിന്നത്തൊന്നുമല്ല പിുള്ളേര് അത് മൂത്താൾ ഒട്ടും തിന്ന ത്തില്ല അതായത് പിന്നും തതിന്നം ഇന്ന തോലിയൊക്കെ ഇവർക്കെല്ലാം മുള്ളില്ലാത്ത ത്തത് വാങ്ങിച്ച് വാങ്ങിച്ച് കൊടുത്ത് ശീലി വച്ചിട്ട് ഇ പിള്ളേരെ അതൊന്നും കൂട്ടത്തില്ല അ ഇല്ലടി ഇക്കെ വരും ഇപ്പൊ കഴിക്കാൻ വരുന്ന ആ കഴ കഴിക്കാൻ വരുന്ന ഈ സമയമൊക്കെ തന്നെ നാല് മണി മൂന്നര രാവിലെ ഒമ്പതരൊക്കെ ഴത്തേക്ക് അടെ പണിക്കാരണ്ടല്ലേ അതൊണ്ട് ഇ ക്ക തോന്ന പോോന്ന പോലെ വരും ഇനി വന്നാഴ നേരം തുറങ്ങിട്ട് സന്്യയാകുമ്പോ എണീറ്റ്് പോകും പിന്നെ രാത്രി ആവ്പോഴ കയറി വണം അത്വര അവിടെയിരിക്ക ഇപ്പ ഇ ക്രിക്കറ്റ്ല്ല ഫു ബോളും കൂടി ഇല്ല അതുകൊണ്ട് ക്ലബ്ബിലൊക്കെ പോയി കിടക്കും ഒും പറയ ആ് ഇന്നലെ മ ആ ആണല്ലേ ഇന്നല്ലെ വിളിച്ചു ഞാൻ പന്ത്രണ്ട് മണിയ ള എവിട്ടാ അത് ഞൻ ക്ലബ്ബിൽിരിക്കും ഞാൻ പറഞ്ഞ എവിടെ ഇരിക്കുന്ന ക്ലബ്ബിൽിരിക്കും ുന്ന കളിിയാണ് ഞാൻ പറഞ്ഞ എപ്പ വരാൻ ഉദ്ദേശിക്ക അതൊ ഒരു അരമണിക്കൂറ കൂടെ കഴ
തുടങ്ങണം അപ്പൊ അവര്ഴരുുമമ്പഴേക്ക് എഴുന്നേറ്റാ മതിയല്ലോ
ആ് ഞാൻ പിന്നെ വന്നില്ല ഈനെ നോക്കിോക്കി കടക്കൂടി ക്കെ നോക്കാനങ്ങപ്പ
ഞാനിപ്പ രാത്രി ഫോൺ നോക്കത്തേ ഇല്ല രാത്രി ഫോൺ നോക്കിയ ഉറക്കം വരത്തില്ലടേ
ആ എനിക്ക് ഫോൺ നോക്കൂ ആ എപ്പ നോക്കുന്ന ഫോണാന്നറിയാവോ എട്ടേ മുക്കാലിലൊക്കെ കഴിയുമ്പോ പിള്ളേരെ പറഞ്ഞ് പിള്ളേരെ റൂമി വിടും ഒറങ്ങാൻ അവള്മാര് പോയി കെടന്ന് ഒറങ്ങുന്ന ആ സമയം തൊട്ട് ഞാൻ എൻ ഇന്റെ റൂമില് വന്ന്ട്ട് ഫോണ് നോക്കി കെടക്ക്ന്ന ഞാൻ ഈ പറയുന്നാണങ്കിൽ ഒരു മണിവോരൊക്കെ നോക്കി കിടക്കും അളെ കൈ മുഴക്ക ഇതിപ്പ അറിയത്തില്ല കണ്ണ് കൊറച്ചും കൂടെ ആവു ആഴ്ച പോകുമ്പഴത്തേക്കു അങ്ങ് റെഡി ആയിക്കോളൂ
ഞാൻ ഇന്ന് ഒരു കൊച്ചിനെ വിളിച്ചപ്പം ആ കൊച്ചിന്റെ കൊച്ച് ഒരു മോനാ ഒരു വയസ രണ്ടാം ക്ലാസ് പഠിക്കുന്ന് നമ്മുടെ ഇതിൽന്ന് വിളിച്ചതാണ്
ആഹ്
അപ്പം ആ കൊച്ചിന്റെ കണ്ണ് ചുമ്മാ കൊണ്ടെന്ന് ടെസ്റ്റ് ചെയ്യിപ്പിച്ചതാ ചുമ്മാ ഒരു ഇതിന് വേണ്ടി എന്ന് വെച്ചാൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയിപ്പ്താ അപ്പോഴത്തെ പറഞ്ഞു എന്താ പവർ കൂടി പോയെന്ന് ഒരു കണ്ണിന്ന് എത്രയോ പോയിന്റങ്ങാണ്ട് കൂടി പോയി കണ്ണാടി വെക്ക്വണോന്ന് പറഞ്ഞു
അമ്മള് ഒന്നും ടെസ്റ്റ് ചെയ്യിപ്പിച്ചലെ ഇവരൊക്കെ കാണലൊക്കെ ഉണ്ട് എന്തോ
അത് ടി വി ടി വി കാണിക്ക്ന് കൊഴപ്പോല്ല ഇന്നാലു ഈ ലോ ലാപ്ടോപ്പ് ടാബ് ഫോൺ അങ്ങൻത്തെ കാര്യങ്ങളൊന്നും കാണിക്ക്-
ആഹ് ഇതും ടാബും ഫോണും ആഹ് കാണുന്നെ ടീവി കാണാല് കൊറവാ. ടി വീല് ഈ പറ്ണണ്ടങ്കി യൂട്യൂബ് കണ- ചെയ്താ ഇവിടെ മൂട്ടി പോയി തറയി കു- തീർന്ന് കാണും മല നോക്കിക്കൊണ്ടിരിക്ക്യു അഹ് സെറ്റിയിലൊന്നും ഇരിക്കത്തില്ല അത്രയും ഗ്യാപ്പ് അവർ കാണാൻ പറ്റത്തില്ലന്നോന്ന്
പറ്റത്തില്ലന്ന് അത് ശ്രദ്ധിക്കണം നീ കേട്ടാ ഉം
ഉം ഞാൻ ഇക്കാട്ത്ത് ഇടക്ക് പറഞ്ഞപ്പൊ ഇക്ക പറഞ്ഞ് അത് തലയ്ക്ക് ഒന്ന് കൊടുത്താത് അപ്പൊ വേദന ആകും
നേര ഇപ്പ സ്കൂളിൽ പോണ മുല് ഇവിടെ ഫോൺ കാണലങ്ങ്നിന്ന്
അഹ് ഇബടെ നീ പറയാ രാവിലെ ഒരുങ്ങ്ന്ന ടൈമില് ഫോൺ നോ- -ക്ക അതായത് പാട്ടിട്ടൊണ്ട് അവിടെ കെടന്ന് തുള്ളലും ബഹളവും ആണ് അതങ്ങോട്ട് കഴിഞ്ഞാ- ഇവിടെ വന്ന ഉടനെ ഒരു ആപ്പിൾ ഇവിടെ ഉണ്ടങ്കിലോ
ഉം ഉം
മാറി തിരിഞ്ഞും ഓരോത്തരിങ്ങനെ എടു ത്ത് കഴിയും ഫോണും ടാബും ബാപ്പാടെ കൈതന്നെ ഉണ്ട് രണ്ട് ഫോണ് പിന്നെ ടാബ് ആ ഇതെല്ലാം വ ന്ന് അവര് ഏതൊക്കെ കൈ കൊണ്ട് കുത്തൂന്നുള്ള കൺഫ്യൂഷനാ അവർക്ക് ആദ്യം കുളിച്ച് ഇറങ്ങാൻ രണ്ട് പേര് ആഹ് ആര് ആദ്യം കുളിച്ചിറങ്ങും എന്നിട്ട് വേണം ഇത് കാണാൻ എന്നുള്ള മത്സരം തന്നാ ഇവിടെ ആഹ് ആറു മണിക്ക് എണീക്കുവെടി കാരണം ഏഴമ്പതിന് വണ്ടി വരും ഏഴമ്പതിന് വണ്ടി വരും ആ അതല്ലേ ഞാൻ പറഞ്ഞേ ഞാൻ ആ ഇല്ല കുളിപ്പിക്കുന്നത് ഞാൻ ബ്രഷ് ചെയ്യും ബാത്റൂമിലും പോയി ബ്രഷും ചെയ്തി ട്ട് അവരെന്നെ വിളിക്കും ഉം അത് കഴിഞ്ഞ് കുളിപ്പിച്ച് റെഡിയാക്കി വിടും അതെല്ലേ ഞാൻ പറഞ്ഞത് നാലര ക്ക് എണീറ്റ് അതും തലേന്ന് അരിഞ്ഞ് വെക്കും ഞാനെല്ലാം
ഉം അല്ലാതെ ഭയങ്കരെ മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാരിക്കും
പിന്നെ ആറ് മണിക്ക് മുമ്പ് കിച്ചൺ ക്ലോസ് ചെയ്ത് മാറ്റിയെങ്കിലെ പിന്നെ നമുക്ക് മുകളിൽ വന്ന് ഈ പുള്ളേരെ വിളിക്കാൻ പറ്റും ആ വിളിക്കുമ്പോ തന്നെ ഒരു അഞ്ച് പത്ത് മിനിറ്റ് പോകും
ഉം ഉം
പിന്നെ അതിനെല്ലാം ഓക്കെ ചിലപ്പോ എണീക്കുമ്പോഴേ രണ്ടും കൂടെ ഒടക്കായിട്ടായിരിക്കും എണീക്കുന്നേ അങ്ങോട്ടും ചവിട്ടി ഇങ്ങോട്ടും ചവിട്ടി ഇടിച്ചും തൊഴിച്ചൊക്കെ ആയിരിക്കും ചിലപ്പോ എണീക്കുന്നേ അപ്പൊ പിന്നെ അതിന്റെ കരച്ചി ലും ബഹളവൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ഒന്ന് സെറ്റാക്കി കൊണ്ട് വന്നിട്ട് വേണം പിന്നെ അടുത്ത കാര്യങ്ങൾക്ക് വിടാൻ കഴി ക്കാന് വെച്ച് കൊടുത്തിട്ട് ഞാൻ ചോറിടും ഉം അങ്ങനെ
പിന്നെ പിന്നെ എന്താണ് വേറെ വിശേ -
വേറെന്താ വിശേഷ അവിടെ ഉം സുഖം വേറെ ആരെങ്കിലും ക്കെ വിളി വിളിക്കാറുണ്ടോ ഡീ നീ ഞാൻഈടക്ക് നിത്യേ വിളിച്ച്
ആ എന്താ പറയുന്ന
അവള് കുമിളിയില് അവിടെ വീട് ആ ആ അവിടെ ആകി റെന്റിനെടുത്ത് അവിടെ ആ അണ്ണൻ ഇപ്പ അവിടെ ആ വർക്ക് കൂടുതല് അപ്പൊ പിന്നെ അവരങ്ങോട്ട് ഉത്തരേന്ത്യന എന്ന് പറ വീഡിയോ കോള് വിളിച്ചായിരുന്നു മാറ്റൊന്നുമല്ല അ അ വിളി ക്കാൻ കാരണം എന്താന്ന് അറിയാവോ
അന്ന് അന്ന് ഒരുപോലെ ഇരിക്കുകയ
ആ ആ വിളിക്കാൻ കാരണം എന്തോന്ന് അറിയാമോ സ്റ്റാറ്റസ് കെടക്കുന്ന് സ്റ്റാറ്റ ക്കിയപ്പം ഒരലി ഞ്ച് മാസത്തെ ഗർഫിണി ലുക്കെടി വയറ് അപ്പൊ ഞാൻ ചോച്ചു നീ ഗർഭിണിയാണാ അപ്പൊ പറഞ്ഞ് അല്ല ഞമ്മള് പിന്നെന്തടി വയറ് ഇങ്ങനെ ഇരിക്കുന്നാ ആ അതാടി ഇപ്പ ഇപ്പ നീ കൂടെ കൂട്ടി ഒരു നാലഞ്ചു പരെ എനിരിക്കുന്നു മെസ്സേജ് അയച്ചു ഈ ഫോട്ടോ ഇട്ടത് വലിയതോല്ലേ